ഹലോ
ഹലോ
ആഹ് കേക്കാണ്ടോ?
ആഹ് കേക്ക്ണ്ട്
ആ ഓക്കെ ക്കെ
ചായൊക്കെ കുട്ച്ചോ?
ചായ ഇപ്പോകുടിക്ക്ന്ന്
മഴണ്ടോ?
മഴ ഇപ്പൊന്ന് തോർന്നണ്ട് പക്ഷെ അയ്ന് കാറ് പോലെ നിക്കുന്നുണ്ട്. അവിടെയോ
ആ ഇവിടൊക്കെ നല്ല മഴേണ്
ആഹ് ആഹ് ഇവിടെ പെയ്തിട്ട് കൂടി നിക്കൂലെ
ഇവടെങ്ങനെ മഴ പെയ്ത്‌ ങ്ങാണ്ട് നിക്കാണ്. പിന്നെ വേറെന്തൊക്കെ
ചാവ്ടെ ചായുടിക്കെ കയ്ഞ്ഞോ?
ആ ചായുടി ഒക്കെ കഴിഞ്ഞ്. കുട്ടിയേള് സ്കൂള് ട്ടന്ന് ചായുടിഒക്കെ കഴിന്നി രിക്ക
ആഹ് ആഹ് ആഹ്
അവ്ടെ കുട്ടിയോളക്കെ സ്ക്കൂള്ട്ടന്നോ?
അയ്യോ ഞാന് മേരീഡല്ല
അതെ, ആ അന്റെ കല്ല്യാണം കഴിഞ്ഞിട്ടണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല
ഉം ഉം കല്യാണംണ്ടോ?
ഇപ്പ ഇല്ല പിന്നെ പഠിക്കുവ പി ജി ചെയ്യുന്നുണ്ട്.
എന്താ പഠിക്കണ്.
പി ജി പ പി ജി.
ഉം.
ങ്ങനെ.
പിന്നെ എന്താപ്പൊ സ്വർണ്ണത്തിനൊക്കെ വിലല്ലോ? കൊറച്ച് കൊറച്ച് സ്വർണ്ണേ കിട്ടുള്ളൂ.
സ്വർണം എന്നന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ വേണ്ടന്ന് വോക്കണ്ട അവസ്ഥയാണ്. ആ പൈസ ഉണ്ടെങ്കി കല്യാണം നടത്താം.
അതിന്നെ എന്താ വലല്ലേ ആദ്യൊക്കെ ഞങ്ങളെ കല്യാണത്തിനൊക്കെ മു മുപ്പതും നാല്പതും കൊടുക്കണ്ടണ്ട് ഇപ്പൊ മൂന്നും നാലും കൊടു.
സത്യം അതുകൊണ്ട് ഇപ്പ അങ്ങനെ ആരും സ്വർണം ഇടുന്നില്ലല്ലോ? കൊറവ സ്വർണ്ണം വാങ്ങുന്നര്. ലക്ഷ്യങ്ങൾ കൊടുക്കണം ആഹ സത്യം. എ ജസ്റ്റ് ഒരു.. ഒരു പവന് ണ് ഉണ്ടായൽ മതി ആൾക്കാര് ഇതാക്കലോടങും.
ആ് ഒന്നും ഇല്ലല്ല ആയിന് പ്പോ ഇപ്പ രണ്ടും, മൂന്നും. പ അന്നൊക്കെ ഞമ്മക്ക് ഞങ്ങളെ കല്യാണത്തിനൊക്കെ മുപ്പത് പവനും. മുപ്പത്തഞ്ച് പവനൊക്കെ ഉണ്ടായിനന് എന്തെല്ലാം ഉണ്ടായിന് ഇപ്പ അഞ്ച് പവനും... വാനൊക്കെ എന്താണ്ടാക്കല്ലേ?
കാന ഇനി ഇങ്ങാനും വല കുറഞ്ഞ കഴിഞ്ഞാ തീർന്ന്. ഇനി വല വലകുറ ഉണ്ടാവില്ലന്നൊക്കെ പറയണ്ട് അതെ..
ഉം.
വീട്ടിലെ വീട്ടുകാർക്ക് പിന്നെ സ്വർണ്ണ ഈ സ്വർണ്ണം ഇല്ല കിട്ടത്തില്ലന്ന് പറയല. കാരണം ഇത്ര വല എങ്ങനെ എടുക്കും പക്ഷെ പാവപ്പെട്ടവരുടെ അവ
അത് നല്ല ഡ്രസ്ഒൾക് ഒകൊ
ആഹ അതെ അതെ അതെ.
എന്താ ഡ്രസ്സിന് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ തന്നെ ചുരിദാറൊക്കെ എന്താ നല്ലതൊ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടായിരം, മൂവായിരം, ഒക്കെ വേണം.
അതി കുറഞ്ഞത് ഇല്ല.
ആ അല്ലെങ്കിൽ നമ്മള് പിന്നെ ഏറ്റവും തഴ് അന്ണ്ടെങ്കിൽ കുറ ട്ടി കുറവുണ്ടാവും അല്ലെങ്കിൽ കാണാൻ ഭംഗിണ്ടാവൂല. അങ്ങനെ കേക്കാറ് എല്ലാത്തിനും അങ്ങനെ തന്നെ എന്തിന പം വല ഇല്ലാത്ത
നല്ല വില കൂടുതല എല്ലാത്തിനും.
മ് ഇപ്പൊ ജീവിക്കണെങ്കി ക്കെ ജീവിക്കണെങ്കിൽ നല്ല പൈസ തന്നെ വേണം.
ഇല്ലെങ്കി അത് പോ ഒരു ദിവസം തന്നെ പോവാൻ കാര്യങ്ങൾ നല്ല പൈസ ചെിലവ് വരും. വീട്ടത്തെ സാധനങ്ങൾ വാങ്ങാനായാലും. ഒക്കക്കൂടെ
നമ്മളൊ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെ വാങ്ങ എന്താ.
ആഹ സത്യം. ഇനി അങ്ങോട്ടൊക്കെ കൂടുള്ളു കൊറയത്തില്ല.
പിന്നെ. പിന്നെ വേറെന്തെിലും ചായ കുടിച്ചീലൊ?
ഇല്ല അപ്പൊ കുടിക്കുന്നളു. പിള്ളേരൊക്കെ വന്ന് സ്കൂളിൽന്ന് വന്ന്. പിള്ളോരൊക്കെ സ്കൂളിൽ നിന്ന് വന്ന്.
ആ ഓര് സ്കൂൾന്ന് വന്ന് ചായ കുടിച്ച് പിന്നെങ്ങനെയാ പോണ്
ഇനി നാളെയില്ലല്ലോ അപ്പപിന്നെ വീട്ടില് വെഹളായിരിക്കുവല്ലോ
ഇല്ല നാളെയില്ല അള്ളാ ഈ മഴയും കൂടിആയാലേ പിന്നെ സ്കൂളുംകൂടെ ഇല്ലെങ്കില് വല്യമഴ ഇല്ലാന്നുണ്ടെങ്കില് പിന്നാലെ പൊറത്തുക്ക് പോകുന്നു വിചാരിക്കാം ഇതിപ്പീ മഴയാവുമ്പൊ അകത്തെ ഉം അതിപ്പ ഇരിക്കല്ലല്ലോ ഒതുങ്ങി ഇരിക്കയാണെങ്കിൽ കൊഴപ്പില്ലേ
മൊത്തം വലിച്ചിടലായിരിക്കും അങ്ങോട്ട് കളിക്കലും
ആ ഓൽക്ക് ആകെ വൃകൃതിയാണ് കായ് ലൈറ്റ് പൊട്ടിത്തെറിച്ച് നമുക്ക് ആരൊക്കെയായുള്ളത് അനിയന്മാരുണ്ടാ ഉം രണ്ടുമക്കളാ
ആ ഞങ്ങള് രണ്ടുമക്കളാ
പഠിക്കാവൂല
ആ
പഠിക്കാവൂലേ അനിയനും അനിയൻ പഠിക്കാവൂല്ലേ
ആ അനിയൻ പഠിക്കാ ഡിഗ്രി
ഉം ഇപ്പോളും തന്നെ പഠിക്കാനും തന്നെ എന്താപൈസ അത് ഇത് എന്നുറഞ്ഞങ്ങാണ്ടേ
നല്ല പൈസായ ഇപ്പ മറ്റേ ഒക്കെ എഴുതുന്ന ബുക്കിനൊക്കെ വ ആ സ്കുളുകളില്
പിന്നെ ഞങ്ങള് പഠിച്ചുന്നന്നൊന്നും അത്ര സ്കൂളുക്കൊന്നും അധികം വരണ്ടായിരുന്നില്ല ഇപ്പൊക്കെ നല്ലപൈസ എല്ലാമതെ ഈ മുഖ്യമന്ത്രി മാറിയത് വിലക്കയറ്റം കുറച്ച് കുറച്ചൊക്കാണ് നന്നായി
ആ
ഇപ്പം കട ഗൾഫിലാ അല്ലാ ഹലോ
പൈസയും കുറവാര്ന്ന് ഉം ഊം
ഏ ഉപ്പാവിടെ ഗൾഫിലാ ആ ഇപ്പൊ കേക്കണ്ട് ഇടക്കൊരു മുണുങ്ങല് റേഞ്ച് കുറഞ്ഞിട്ടാന്നുതോന്നണ് ചെല നേരത്ത് റേഞ്ച്കുറയലാ ഹലോ
ആ ഇണ്ട് ഒന്നുകൂടുതലിങ്ങനെ റേഞ്ച് ആ ഇണ്ടല്ലോ കേക്കാല്ലോ
ഉം
മഴനി തീ കൂടയല്ലേള്ളു കുറയുന്നില്ലല്ലോ
ഓ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ മഴത്ത് ഇങ്ങനെ അകത്തിരിക്കലേ നടക്കോള്ളു പുതച്ചുമൂടി കിടന്നുറങ്ങേണ്ടിവരും
ആ പക്ഷെ ഡ്രസ്സുകളുണങ്ങാനാ പണി
ഉണങ്ങാൻ മിഷനിലിട്ട് ഒന്നങ്ങട്ട് കറക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടോയിടും
കൊണ്ടെയിട്ടാലും നല്ല അത് ഒരുമാതിരി ഒണങ്ങാത്ത
ആ ഒരു മണണ്ടാവും
ആ
രണ്ടീസം ഒക്കെ അങ്ങനെ കെട ക്കണം എന്നാപ്പിന്നെ ഉണങ്ങുള്ളു പിന്നെ നല്ല ഉണങ്ങാത്തത് ഫാനിന്റെ ചോട്ടിലിടും ന്ന്പ്പത ഉം. ല യൂണിഫോമൊക്കെ പിന്നധികം കട്ടില്ലാത്ത കാരണം അതക്കെ പിന്നൊണങ്ങുട്ടോ.
ഉം ഉം.
ചെലേത് കട്ടില്ല, ചെലേത യ്‌നുംമാണ്ടി കട്ടിണ്ട് കോട്ടൊക്കെ കട്ടിണ്ടാവും.
ആഹ കോട്ടു ഒൺങ്ങാൻ പണ്യ. അ പിള്ളേരൊക്കെത്രല പഠിക്കുന്നെ?
മൂത്താള് ഒമ്പയില്. രണ്ടാമത്തോളാറിലും ചെർത് രണ്ടിലും.
ആഹ് മൂത്താള് ഞ് അടുത്ത വർഷം എസ് എസ് എൽ സി ആക.
ആഹ് അട്ത്തർഷം എസ് എൽ സി.
ആഹ് ട്യൂഷനൊക്കെ പോവുന്നുണ്ടൊ പ്പോ?
ട്യൂഷന്ണ്ട് ഇതുവരെ ഓര് പ്രൈവറ്റേനി, ഇംഗ്ലീഷ് മീഡിയത്തിലാ പട്ച്ചീനത്. ഇപ്രാവശ്യം പിന്നെ ഒമ്പത്ക്ക് ഗവൺമെന്റക്കാക്കി അ- പ്പൊ ട്യൂഷന്ണ്ട് രാവിലെ ഏഴ്മണിക്ക് പോവും അഞ്ച് മണിയാവുമ്പോക്കെത്തും.
ആഹ് ആഹ്.
ഇയ്യ് പ്പൊ ക്ലാസ്സിന് പോണില്ലേ?
ആഹ് ണ്ട് ണ്ട് ണ്ട്. ക്ലാസ് ഞാൻ പിന്നെ വ വർ - കെയുന്ന്ണ്ട്. ശനി ഞായാറാ ക്ലാസ്സ്‌ വരുന്ന. ആ ശനി ഞായാറാ - ക്ലാസ് വരുന്നേ, അപ്പ പിന്നെ വർക്കെയ്യുന്നുണ്ട്.
ആ എന്താണ് ബ അബ ജോലി?
ഞാൻ ബാങ്കിലാ. ഐ സി ഐ സി.
ആഹ് ആഹ് ബാങ്കില് ലെ?
ഉം ഉം.
ഉം
അങ്ങനെ, ആഉ. പിന്നെ മഴ പെയ്കീട്ട് വെകുന്നേ രത്തിന് ചോ
ക്ക ചെയ്യാതെ പിന്നെ-
രാവില വച്, അല്ലല്ല ചോറ്ന്നെ വയ്ക്ക. ഒരു നേരാ വയ്ക്കത്തള്ളൂ.
ഉം രാവിൽത്തെന്നെ, അങ്ങൻ തന്നെബടിം. രണ്ടേരൊന്നും വെക്കാൻ വയ്യാ.
നല്ല പണ്യ.
ഉം ഉ.
മ്മനെ പറയും എന്താണ് ഒരു നേരക്കാല വറ്റുള്ളൂന്നൊക്കെ പിന്നെ- ചെലപ്പോ. എന്താറ്യ വേറെന്തങ്കിലും പൊർത്ത്ന്ന് വാങ്ങാ പറ്റൊഞ്ഞ് ഒ ഒരു ദിവസൊക്കെ അങ്ങനെ പോവും.
ആഹ് ആ ആരുല്ലല്ലോ ല്ലേ? ങ്ങള് രണ്ടാളും പോയാ പിന്നെ മ്മൊറ്റൊക് ണ്ടാവൊള്ളൊല്ലെ ലേ.
അതാണ് പ്രശ്നം.
ന്ന് പോയിട്ടില്ലാ?
ഇല്ല ഇന്നിൻക്ക് പരീക്ഷന്നു. അപ്പൊ പിന്നെ നേരത്തെ വന്ന.
അപ്പൊ ബാങ്ക്ക്ക് എന്നും പോവണ്ടേ?
ആ പോണം. അത് ഇത് ലീവ് എ എക്സാമായതോണ്ട് ലീവാക്കിക്ക.
ആഹ് ആഹ് ഉം ശനിയാഴ്ച ഒഴിവാ, ശനിം ഞായറ് ബേങ്കൊയി വണ്ടാ?
രണ്ടാശനിം ന്നാലാശനി ആഹ്.
ആഹ്.
എല്ലാ ഞായറാഴ്ചി ഒഴിവാ. പക്ഷെ അവധി കട്ടിട്ടും കാര്യൊന്നുല്ല, വീട്ടീ എന്തെല- ക്കെ പണ്യള് കാണും അപ്പ പിന്നെ വീട്ടിലേ പഠിക്ക.
ആഹ് ആഹ്.
ആ ങ്ങനെ.
ഏത് ബാങ്കിലാണ്?
ഐ സി ഐ സി
ഏത്
ഐ സി സി അല്ല അല്ല ഐ സി സി.
മ് മ്
ആഹ് നിങ്ങളപ്പോ ജോലിക്ക് പോ ആ പിള്ളേർള്ളതോണ്ട് പോവത്തില്ലേ അല്ലേ?
ഓ
ആ വേ ജോലിക്ക് പോവാത്തില്ല പിള്ളേരിൊണ്ട് പോവാത്തില്ല അല്ലേ?
ആഹ ആ അതന്നെ എന്തെങ്കിലും ഉണ്ടായല് നമ്മുക്ക് നമ്മുക്ക് ഇിപ്പ എന്തായാലും ഉണ്ടായാല് അതൊരു കാര്യന്നെ
സത്യ ഇന്നത്തെ പിന്നെ ന്യൂൾസൊക്കെ കാണുവ ആ അതെ. പിന്നത്തെ പിന്നെ ന്യൂസൊക്കെ കാണുമ്പോ പിന്നെ ഓ ജോലി വേണം. ആഹ് എന്നല്ല വീട്ടന്നാ വീട്ടുകാരും അത്-
ആ ല്ലേ
ആ അതെ അല്ലെങ്കി എന്ത് നമുക്ക് ആഗ്രഹങ്ങൾ എന്തേലും അങ്ങെ നല്ലല്ലേ ഇത്.
ലും കുറ നമ്മള ഇത് കൊണ്ടാവകുമ്പോ കൊറച്ചും കൂടിയര് ഇത എന്നന്നയിക്കോട്ടന്നഞാൻ പിന്നെ വിളിക്കണ്ടിട്ടാ.
ആഹ് ശരി സരി.